ഹലോ
ഹലോ
ഹലോ
ഹലോ
ആഹ കേൾക്ക്ണ്ടാ.
ഹലോ കേ ആഹ കേക്കണ്ട് കേക്കണ്ട് ഫസ്റ്റിലൊന്നും കേട്ടില്ല. എന്തെങ്കിലും റേഞ്ച് ഇഷു ഉണ്ടോ അവിടെ അല്ലെങ്കിൽ
ഇല്ല ഇല്ല റേഞ്ചൊ ഒന്നും റേഞ്ച് ഒക്കെ നല്ലോം ഉണ്ടല്ലോ കേൾക്കണില്ല.
ആഹ ആഹ ഇപ്പം ക്ലിയർണ്ട് വിളിച്ചപ്പോളേ നേരത്തെ ഫസ്റ്റ് നമ്മൾ എടു ത്തപ്പോ കുറെേ ഹലോ പറഞ്ഞ് അപ്പോഴെ കേട്ടത് അതാ ഞാൻ ചോദിച്ചത്. എന്തൊക്കെയുണ്ട് വിശേഷക്കെ സുഖാണോ? ഉം എന്താണ് ഫു ഓ സുഖമയിട്ട് പോണ് ഫുഡൊക്കെ കഴിച്ചിരിക്കാവല്ലേ.
ആഹ് ഫുഡക്കെ കയച്ചു വിഷമത്തി നിങ്ങൊളെക്കെ ഫുഡയിച്ചോ.
ഓ ഫുഡ് കഴിച്ചു ടൈം ആയല്ലോ നാല മണിയായില്ലേ ഇന്നിപ്പോ ഇനി ശനിയാഴ്ച. ച്ചല്ലയിരുന്നോ അപ്പൊ പിന്നെ മക്കൾക്ക് ഇന്ന് നെയ്ച്ചോറും കടായി ഉണ്ടാക്കി. അപ്പൊ ഓരുണ്ടാവുന എന്തെങ്കിലൊക്കെ ആയിട്ട് ഉച്ചേക്ക് പിന്നെ നമ്മള് ഒറ്റക്ക് ക്കുള്ള പോലെല്ലല്ലോ ഞാനും ഒറ്റക്ക ആവുമ്പോ അങ്ങനെ അങ്ങനെ കാര്യമായിട്ഒന്നും നോക്കുന്നില്ല ഉച്ചയക്ക് ഉള്ളതുകൊണ്ട് ഒപ്പിക്കും പിന്നെ മഴല്ലേ. മൂന്നാളുണ്ട് മൂന്നാളുണ്ട്.
ചെറിയ കുട്ടികളാ.
ആഹ ചെറിയ കുട്ടികളണെന്ന് വെച്ചാല് പിന്നെ ഒരാള് വല്ല്ത് മൂന്നാം ക്ലാസ്സിലാണ്. പിന്നെ അതിന്റെ താഴ ഉള്ളത് കെ ജി ആണ്. അങ്ങനെയൊക്കെ പിന്നെ അവിടെ എന്തൊക്കെയാണ് മക്കൾൊക്കെ സുഖമായിരിക്കുന്നോ?
ആഹ സുഖാണ് കുഴപ്പില്ലേ മൂന്ന് കുട്ടികളന്നെ ആഹ ഒക്കെ വിളിക്കന്നാ ആറാം ക്ലാസ്സിലാണ് മൂത്തത് ആറാം ക്ലാസ്. രണ്ടാമത്തെ നാലാം ക്ലാസ്സിൽ ഒരാൾ പഠികാണില്ല അത് ചെറുതാണ് മൂന്നര വയസ്സ്
ആഹ് ആഹ് എന്താ ഇംഗ്ലീഷ് മീഡിയാണോ എല്ലാവാരും അല്ലേ ഗവൺമെന്റ് സ്കൂളാണോ സി ബി എസ് ഇ ആണോ?
ആഹ് ഗവൺമെന്റ്
ആഹ് ഗവൺമെന്റ് അല്ലേ അവിടെ അടുത്താ
ആഹ് അടുത്തന ല്ല ഒന്ന് വല്ല്യ അടുത്തല്ല ഒന്ന് രണ്ടാളും വേറെ വേറെ സ്കൂളാ.
ആണല്ലേ ആഹ് ഓക്കെ പിന്നെ എങ്ങനെ പോണ് ഓലെ പഠിപ്പൊക്കെ ആഹ് കൊഴപ്പല്ലാതെ പോണു ഇസ്കൂളാണ് തൊറന്നപ്പോത്തിനിപ്പം ഇനിയിപ്പം നമ്മളെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെതാണല്ലോ.
ആഹ് അതാണ് ആ ക്വിസ് പഠിക്കാൻ ആ പഠിക്കണതീലാണ്. ഒരാൾക്ക് കിസ്സ് ഇണ്ട്. മറ്റോള് പഠി ഒരാള് പി
ഓരോ ദിവസം പിന്നെ മിസ്മാര് ഗ്രൂപ്പിലിഡല്ലേ ഇന്നത് എഴുതണം കൊണ്ടുവരണം എന്നിട്ട് ആ ആഴ്ചേയിലും ഒര്ക്ക് ക്വിസ് ഉണ്ട്.
ഓൺലൈൻന്റെ ടൈമ് കഴിഞ്ഞ് അത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അധികം രക്ഷിതാക്കൾക്ക് തന്നെയാണല്ലോ.
ആഹ് പറയണ്ടോ ഫുള്ളിപ്പൊ ഒരു ശനി ഞായറും അവധി ഉണ്ടെങ്കില്. ഓഹ് മക്കൾക്ക് റിവിഷൻ ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഇല്ല മക്കൾക്ക് എടുത്ത പാഠങ്ങള് വായിക്കാനേ വർക്കുകൾ ഓവർലോഡ് ആയിട്ടേ ഒന്നാമത് ജി ജീക്കെ ഉണ്ട് ഒരു വശത്ത് പിന്നെ പോരാത്തത് ഓരോ വർക്ക് ക്കൾ ഓരോ പാഠഭാഗത്തെ സംബന്ധിച്ച് വെട്ടി കൊണ്ടുവരാനും ഒട്ടിച്ചു കൊണ്ടുവരാനും ചെയ്യാനും
ഏഹ് ഞാ ഞാ ഞങ്ങളൊന്നും പഠിക്കുന്ന കാലത്ത് അങ്ങനൊന്നും ഉണ്ടരുന്നില്ല. രശിതകളൊന്നും അറേണ്ട ആവശ്യം
അറിയേണ്ട ആവശ്യം ഇല്ലായിരുന്നു ഇപ്പൊ കുട്ടികൾക്കെ സ്കൂള എനിക്ക് തോന്നണേ സ്കൂളും വർക്ക്ണ്ട് വീട്ടിൽന്നും വർക്ക് ണ്ട് പോരാത്തത് ട്യൂഷന് പോണ മക്കളാണെങ്കിൽ അതും കൂടെയിട്ട് മക്കൾക്ക് ഭയങ്കര പിന്നെ പോരാത്ത ദ്രസ രാവിലെ ആ നീച്ച പിന്നെ മക്കൊക്കെ ഒരു ഒഴവില്ലല്ലോ രാത്രി ഒന്നായിട്ടൊക്കെ കുറച്ച നേരം കളിക്കണ വെച്ചാല് അതും പറ്റൂല്ല അപ്പൊ ഈ മദ്രസ സ്കൂളത്തം ഇപ്പ വായിച്ചു വിടലും ഒക്കെ കൂടെ ആയിട്ട് ജി കെ അവിടെയൊക്കെ എങ്ങനെ ആഴ്ചയിലാണോ എടുക്കാറ് ക്വിസ്
ആഹ് ആഴ്ചൽ എങ്ങനെ ഉണ്ടാവുമ്പോ എന്തെ പ്രത്കത ഉണ്ട
ആഹ് അത തന്നെ അതെന്നെ ആഹ് അങ്ങനെ ഉണ്ടാവും അല്ലാതെ തന്നെ വരു ല്ലോ നമ്മള് പിന്നെ അന്നാമത്തെ കാര്യങ്ങള് ഇപ്പൊ ജനറല ആയിട്ട് നമ്മള് നടക്കുന്ന ആഹ് ആഹ് അതെ അതെ ആ ഡയറി പിന്നെ എന്ത ആതാണ് സമീത്ത ഡയറി അതെ ഇവരൊക്കെ പ്രശ്നം എന്താറിയോ ആഹ് രണ്ടീസം അവധി കിട്ടിയ പിന്നെ അത് തലെന്നെക്ക് മാറ്റിവെക്കും എന്നിട്ട് മൂന്ന് ദിവസം ഡയറി ഒപ്പ എഴുതും അപ്പൊ വ മടുപ്പ് വരുല്ലോ അന്നാന്ന ത്തെ അന്നന്ന എഴുതിയ മതി
ആഹ് അത് ഞാൻ ഇവരോട് പറയാറുണ്ട് പുഴ അങ്ങനെ തന്നെയ ഒക്ക അങ്ങന തന്നെ ചെയ്യുള്ളൂ
നമ്മള ഇങ്ങനെ പറഞ് നടക്കണം വൈത്തല ആഹ് പിന്നാലെ നടക്കണ ഓരോന്ന് പറഞ് പിന്നീ എനിക്ക് തോന്നണത് പെൺകുട്ടികൾക്ക് കുറച്ചും കൂടി ഒരു ചെയ്യണം എന്നൊക്കുള്ള ഒരു ഒരു മെന്റാലിറ്റി ഉണ്ടാവും ഇവിടെ എന്റെ രണ്ടാളും പിന്നെ ചെറിയ ആൾക്ക് പിന്നെരു ഇത്ണ്ട് ഓക്ക് ഇങ്ങനെ വന്ന ഉടനെ തന്നെ ഡയറി എഴുതും എന്തേലും വർക്കൊക്കെ ഉണ്ടെങ്ക ചെയ്യും അവ ശ്രമിക്കുന്നുണ്ട് മറ്റവന് ശ്രമിക്കണില്ല പക്ഷെ ശ്രമ അവന് അത്യാവശ്യം നല്ല മണ്ട ഉണ്ടാക്കി പക്ഷെ ശ്രമിക്കണില്ല ഉപയോഗപ്പെടുത്ത അതാണ് അവന്റെ മെയിൻ പ്രശ്നം
ഇപ്പതന്നെ രണ്ടാളും പെൺകുട്ടികളാണ് അവർക്ക് രണ്ടക്കും അതന്നെ ഒരാൾ കുഴപ്പല്ല ഒരാൾ ഭയങ്കര മടിയാണ് മുത്തോൾക്ക് പഠിക്കാൻ
മടിയാണ് ആ മടി വന്നാൽ തന്നെയാണ് ഓലെ പ്രശ്നം ഒക്ക് കളിന്റെ സയലാവേ ആഹ് സമ്മാനകെ കിട്ടിണെ കാണുമ്പം വന്നിങ്ങനെ പറയുട്ടോ അന്നൊരണ്ടൂസൊക്കെ നല്ല ഇൻട്രസ്റ്റില് പ ചൊക്കെ ചെ ആഹ് താ അപ്പൊ ടീച്ചർമാരെക്കെ ഒന്നുങ്കൂടി പർഞെ കുങ്ങക്ക് ഇങ്ങനെ കിട്ടണ്ടേ ന്നെക്കെ പർഞ്ഞ് ആ ഒരു മോട്ടിവേഷന്റെ രീതിക്ക് ഇവടെ എത്ത്യാ ചെലേപ്പൊ നല്ല പഠി പു ഡയറി എയ്തലു ഇഷ്ടേ ന്നെ സ്റ്റാറക്കെണ്ടല്ല ഇപ്പൊ മക്കക്ക് പിന്നെ ബൊ ബോഡിൽ സ്റ്റാർ ഇട്ടൊട്ക്ക പിന്നെ കുട്ട്യാളെ പേരെയ്ത്യാണ്ട് ഇത്ര സ്റ്റാറ് എന്നൊക്കെ പർഞ്ഞാണ്ട് പിന്നെ ഓരോ ആയ്ചേലും ഓരോ കുട്ടായാള ക്ലാസ്സ് ലീ
ആഹ് ഇവര്ക്ക് ഇപ്രാശ്യം അതില്ല ഇണ്ടാവലിണ്ട് ഇപ്രാശ്യല്ല
ആഹ് ഇവിടെല്ലാ കൊല്ലോം ടീച്ചർമാരെ ഇട്ടൊട്ക്കേണ്ട്യെ അപ്പൊ വർക്കൊക്കോരോന്നും വേ ചെയ്ത് പോം
ആഹ് അത് കണ്ട് കാണ്ട്ലേ അത് ആഹ്
ക്കൊക്കെ കൂടുതല് കിട്ടോ ചാര്ച്ചാണ്ട് ആഹ് ഒരു ഇതീല് വേം ചെയ്ത് പോവും അതൊന്നുകൂടി ഇഷ്ടീകരം
ഒരു പ്രോത്സാഹം
ആഹ് പ്രോത്സാഹനാണല്ല അങ്ങൻത്തെക്കെ ടീച്ചർമാര് ചെയ്യണം അപ്പളെന്നേണ് കുട്ട്യാള് ആഹ് ആഹ് അതൊക്കെ ഓക്ക്യേൺ പഷി ഓവർലോഡ് ഈ വീട്ട്ലേക്ക് ഇപ ഇന്നോനോക്ക്യാണ് രണ്ടാളു ഒരേ പോൽത്തെഞാൻ പർഞ്ഞിലേ രണ്ടാക്കുണ്ട് വർ ക് ഒക്കെ ചെറ്തല്ലേ ഒക്കെ അമ്മളെയ്തി കൊട്ക്കും ചെയ്യും ക്കെ കൊടുക്കണ്ടേ പർഞ്ഞൊട് ഈ വർക്കും കാര്യങ്ങളൊക്കെ അപ്പൊ രണ്ടാള ഗ്രൂപ്പൂട്ട് നറഞ്ഞീണിന്ന് അറയാ ഇന്നിത് ചെയ്ത കൊണ്ടര്ണം പഠിപ്പിക്കണം നാളെ തിങ്കളായ്ച എക്സാം ഇണ്ട് പിന്നെ ഇനിപ്പം നാളേണെല്ലൊലേ നമ്മളെ വൈക്കം മൊഹമ്മദ് ബഷീർ ദിനം
ആഹ് തിങ്കളായ്ച്യാണ് ഹിസ്റ്റെര്ന്നെ നാളെ ക്ലാസ്സില്ലാത്ത കാര്
പഷെ ഇവടെനി അതിൻ്റൊരു വീഡിയോ ഇണ്ടാക്കീട്ട് അയച്ചൊട്ക്കണം അതായ്ത് പിന്നെ പാത്തുമ്മയുടെ ആടോ ആഹ് കുറിപ്പ് അതെ അത് ഇ ഫോട്ടോയോ വീഡിയോയോ ഒക്കെ എന്തെങ്കിലൊക്കെ ചെയ്തിട്ട് അത് അയച്ചൊടുക്കണം അങ്ങനെ ചെയ്ണോർക്ക് പത്ത് സ്റ്റാറ് അപ്പം അതിങ്ങനേലും കു കുട്ട്യാള് കാണുമ്പോ ആഹ് ഇൻക്ക് ചെയ്യണം എന്നൊരുതല്ലേ പിന്നെ കുട്ട്യാളെ അതിനെ കുർച്ചൊക്കെ ഓർമ്മപ്പെടുത്താണ് ഇങ്ങെനൊരു ദിനങ്ങളിണ്ട് ഇങ്ങനൊരാളിണ്ട് ഇന്ന്ള്ളതൊക്കെ മക്കക്ക് ഒന്നുകൂടി ആഹ് ഇങ്ങനൊക്കെ ചെയ്യുമ്പം ആഹ്
ആഹ് ഓരെ കു ഓരെ കുട്ടി ഓരെ കുർച്ച് പഠിക്കാനും നല്ലതാണ്
ആഹ് നല്ലതാണെ ആഹ് ഇപ് ഇപ്പാശിക്ക് തോന്നണ് അങ്ങത്തെ ദിനങ്ങളൊക്കെ സ് കൂൾ ലീവിള്ളന്നാലേ ഞായ പ്പൊ വായനാദിനം അങ്ങനൊരു ദിവസന്നെ കൈഞ്ഞത് അവധിള്ള ദിവസം
ആഹ് അതോണ്ട് പഠിക്കാ കൊർച്ച് ടൈം ഇണ്ടായ്ക്കോളും ഉം
മ്മുണ്ട് അതെ അയ്ശരിയാ പഠിക്കാൻ ടൈമിണ്ടാവും പിന്നെ വേറെന്തെങ്കിലും ഇന്നെന്താന്നു ഫുഡ്
ഫുഡ്ഡ് ഞങ്ങക്ക് സാധാ ചോറെന്നേനു
ആഹ് സാധാ ചോറ് മത്യെല്ലോ സാധാ ചോറും നല്ല പിന്നെ ഇത് വെച്ച് ആഹ് നല്ല വെജിറ്റബിറ് കറിം പിന്നെ ഐക്ക് മീൻ പൊര്ച്ചൊക്കെണ്ടെങ്കി നല്ല രസാ ആഹ് ഹതന്നെ ആഹ് അയിനൊക്കിണെ ഇതൊന്നുല്ല്യാറ്യ അത് രസല്ലെ എപ്പ കിട്ട്യാലും മടിപ്പില്ലാതെ തിന്നാൻ പറ്റും
ആഹ് അത് ശെര്യെന്നെ അത് പിന്നെ എപ്പളും തിന്നാ മറ്റേ എപ്പളും തിന്നാൻ പറ്റില്ല
റ്റെ എപ്പളും നമ്മക്ക് തിന്നാനും പറ്റൂല ചെ ചെലെ ടൈമില് ഇൻക്കൊക്കെരു പ്രശ്നണ്ട് ഞാനിണ്ടാക്ക്യാക്കി വച്ച് പിന്നെ ഞാ ഫുഡ് ഞാൻ ചെലെപ്പ നല്ല ഇൻട്രസ്റ്റ്ല് ഇണ്ടാക്കേക്കാര അന്ന് പൂതി ഇണ്ടായിട്ട് അത് പണികള ഒക്ക കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ചെലപ്പോ ഇരിക്കിണ ടൈമില് പിന്നെ ഇനിക്കങ്ങിട്ടെറങ്ങൂല ചെലെപ്പ ആഹ് ഒരു എ എന്താ അറീല്ല ഞാൻ ചെലെപ്പോ അങ്ങ ത്തെ ഫുഡ്ഡൊക്കെണ്ടായി സാധാ നോർമല് ഫുഡ്ഡൊക്ക്യാണെങ്കി ഞാൻ വേഗ് കയിക്കുട്ടോ ക്ഷിങ്ങൻത്തെക്കെ ഫുഡ്ഡൊക്കെ ഞാണ്ടാ ക്കി കയിക്കാണെങ്കില് ഇൻക്ക് വല്ലാഹാതെ തന്നെ ആഗ്രഹിച്ച പോലെ തിന്നാ ഇൻക്ക് പറ്റാറില്ല
ഉം അത് ശരിയാ ഉം അതങ്ങനെ നമ്മൾ തിന്നുമ്പോ നമ്മളിണ്ടാക്കുമ്പോ ഒരു ഇത്ണ്ടാവില്ല വേറെ ഒരാളക്കൈ ജ്ജിണ്ടാക്കുമ്പോ ഒരിത് ഇവിരെ
പറയാണ്ടോ അല്ലെങ്കി ഓർഡറ് ന്താട്ടൊക്കെ വാങ്ങി തിന്നാണങ്കി നല്ല ഇഷ്ടാ കാരണം മുന്നിലെത്തിയല്ലേ വേറൊന്നും അറിയണ്ടല്ലോ ഇത് നിന്താരല്ലോ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോത്തിരു പിന്നൊരു മടുപ്പാണ് കഴിക്കാന് ഇപ്പവിടെന്താ മഴയുണ്ടോ
ഇല്ല ഇല്ല
ആഹ് മഴല്ലല്ലേ ഇവിടൊക്കങ്ങനെ അടുത്തൊക്കെങ്ങനെ കൃഷിയൊക്കെണ്ടോ
ഇല്ല കൃഷിയൊന്നുല്ല്യ അധികൊന്നില്ല്യ മഴയെ കാരണം ഇണ്ടാക്കാനും പറ്റുന്നില്ല ആദ്യക്ക പിന്നീം ഞങ്ങളെ വീട് മാറിക്ക്ണ് അപ്പൊ പിന്നെ
ആഹ് ആഹ്
ആഹ് വീട് വാടകക്കാണ് അതു വീട് പൊളിച്ചിക്ക്ണ് ഞങ്ങള് നിന്നിനെവീട് പൊളി തീ വീട്ണ്ടാക്കെ പണിയെ ആഹ് അപ്പൊ വാടകക്ക നിക്കാണ്
ആഹ് വാടകക്കു നിക്കാണല്ലേ അപ്പൊ പിന്നെ വീട് പണി കഴിയുന്നവരെ ഇനി എവിടെങ്കിലും ഒന്ന് വേണല്ലോ അടെ അടുത്തന്നെയാണോ നാ അടുത്തന്നെയാണല്ലേ ആഹ് എവിടെത്തി വീട് പണി
തൊടങ്ങണേ ഒള്ളൂ
ആഹ് തൊടങ്ങണോളൂല്ലേ ആഹ് നമ്മള് പൊളിച്ചിട്ട് പണിയെടുക്കുമ്പോ അങ്ങനൊരു ഇതാണ് കാരണം നമ്മള് വേ വേറെ സ്ഥലത്താണെങ്കില് കൊഴപ്പല്ല യാ സാധനങ്ങളൊക്കെ നമ്മള് പിന്നെ ഇങ്ങോ ട്ട്കൊണ്ടോന്ന് ആ പിന്നെ അത് ആവ്ണ വരെ അമ്മളിപ്പ ഇങ്ങനെ നിക്കണ്ടേ? അതാണ് വാടകിം കൊടുക്കണം ഉം വാടകയും കൊടുക്കണം അപ്പ ആ നമ്മളെ പെരുപ്പണിമ്മക്ക് നോക്കും മാണം.
ഒക്കെ വേണം.
തറവാടായിട്ട് വേറെ ണ്ടെങ്കിൽ നമുക്ക് വേറെടുക്കുമ്പോ അവിടെ നിന്നാണ് ചിലവും കാര്യങ്ങളെ
ആഹ് ചെലവൊക്കെണ്ട്.
ഉം പണിക്കറക്ക്‌ലേ ആ ങ്ങള് വേറെന്തേം വർക്ക് ചെയ്യ്ണ്ടോ?
ആഹ് ഓൺലൈനിൽ വർക്കുണ്ട് ഓൺലൈനിൽഈ ഡ്രെസിങ്ങിന്റെ ഒക്കെ. പിന്നെതൊക്കെ ഉണ്ട് ഇപ്പൊ ആദ്യൊക്കെ കൊറയാണ് ഡ്രസ്
ആഹ് ആ ഓക്കെ ഓക്ക അങ്ങനെല്ലേ നമ്മള ഓരോ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിട്ട് അതിന്ന് നമ്മള് സ്റ്റാറ്റസ് ഇട്ടിട്ട് ആരെങ്കിലും വാങ്ങ ആണെങ്കിൽ എന്തെങ്കിലൊരു
ആഹ് ആ അങ്ങനെ എമ്മൗണ്ട് ട്ടും ആദ്യൊക്കെ നല്ലൊം കിട്ടീന്നു ഇപ്പ അങ്ങനെല്യ. പെരുന്നാളൊ അങ്ങനെ ഓണ അങ്ങനെക്കെ വരുമ്പളാണ്
ആ ഇപ്പിന്നെല്ലാരും ഓൺലൈലാ യിട്ട്ക്ക്‌നെ വാങ്ങണ്ട് ഇപ്പ മീഷോ അങ്ങനത്തെക്കെ പ്ലാറ്റ്ഫോമ്ന്നനെ വാങ്ങനൊലായ്
ആഹ് ആഹ് ഒക്കെ വാങ്ണോര
നല്ല ഡ്രസ്സ് ഉണ്ടല്ലോ നല്ല ക്വാളിറ്റിയിലെ ഡ്രസ്സ് തന്നെല്ലോ അപ്പ തിനെ സ്റ്റാറ്റസിറ്റാൽ നമ്മലോഡ് ചോയ് ക്കണം ല്ലേ പിന്നെ ഒരു പ്രാവശ്യ രണ്ട് പ്രാവശ്യ ഒക്കെ വാങ്ങിയൊലാണെങ്കി വീണ്ടും വാങ്ങും.
ആഹ്
ചെലൊര് പിന്നെ പോയി തന്നെ വാങ്ങണൊരുണ്ട് എടുക്കണൊര് ആഹ് അതന്നെ അങ്ങനത്തെല്ലാം നമ്മുടെ സ്റ്റാറ്റസിലക്കെ കൊറെേ കോണ്ടാക്ട് ഒക്കെ വേണം അങ്ങനെ കണ്ട് ചോയിച്ച് വാങ്ങാനൊക്കെ
ഉം
അത്പ്പോ ഇങ്ങക്ക് എത്ര രൂപൊക്കെ കിട്ടും ആ ഒരു പപ്രോഡക്റ്റിൻ ചെലപ്പോൾ ഒരു ഡ്രസിന് ആയിരത്ത അഞ്ഞൂറോആ ആയിരത്തി അറുന്നൂറ് ആരറൂറ് അങ്ങനൊക്കെ ആക്കാരം അയിമ്മൽ ഒരു നൂറുപ്യക്കെ ഒരാൾക്ക് കിട്ടൊ ഒരാൾ വാങ്ങിയാല് ആഹ് അത് ശരി അപ്പൊ അങ്ങനെല്ല കിട്ടാണെങ്കിലോ ആ കേക്ക്‌ ല്ലേ
ആഹ് വേറെന്താ സുഖല്ലേ
ആഹ് ന്നായിക്കോട്ടെശരി ട്ടോ ഉം ഓക്കെ.